ഹലോ കേൾക്കണില്ല്യ ഓക്കെ കാക്കു എന്ന് റങ്ങിയാ
ഇല്ല്യ അവര് വന്നിട്ടില്ല്യ മ്ഹ് ഇന്നവിടെയാ ഓലെ അമ്മോൻക്ക് സുഖല്ല്യ അപ്പൊ ഓസ്പിറ്റലിലാ ള്ളത്
എന്തേ
ഉം മോൽക്ക് ലിവറിന് ക്യാൻസറ് ബാധിച്ചെണ് അപ്പം പെട്ട ങ്ങനെ വലിയ കൊഴപ്പൊന്നുല്ല്യനു റച്ച് മുമ്പ് അറിഞ്ഞിരുന്നു അപ്പോ ഓപ്പറേഷൻ ക്കെ ചെയ്ത് റെഡിയായ്നേ അപ്പ ഇന്നലെ പെട്ട് ട്ടെന്ന് വേദനൊക്കെ വന്നക്കണ്ട്
ഉം
മിം ആ അവിടെ കോഴിക്കോട് മിംസ്ണ്ടല്ലാ ആഹ് ആ അവിടേനു അപ്പൊന്നലെ അവിടക്ക് കൊണ്ടോയി ഇന്നിപ്പോ അവിടുന്ന് ഓരു കൈഒ ഞ്ഞ്ണ്ഞ്ഞപ്പോ ഒന്നുല്ല്യന്ന്റഞ്ഞിട്ട് വിട്ടപ്പൊ നമ്മളെ നാട്ടില് ഇവിടെ ഹോസ്പിറ്റലക്ക് കൊണ്ടു പോക വന്നാണ് അപ്പോ അവിടക്ക് പോയതാ
പക്ഷേത് ഏജ്ണ്ടോആൾക്ക്
ആ ഏജ് കുറച്ചൊക്കെ ഉണ്ട് പത്ത അറുപത്തഞ്ച് വയസ് ഒ ക്ക ഇണ്ടാവും പക്ഷെ എന്നാലും കൊഴപ്പൊന്നുല്ല ഇനി ഇന്നലൊക്കെ ആഹ അതെ അത് പെട്ടെന്നാണ ഒന്നല്ലെ ആഹ അതെ
മാറിന്ന് പറഞ്ഞാലും മാറൂലത്
ആ അതെ ഇന്നലെ ഇപ്പൊ വണ്ടിയക്ക് വേദന ഉണ്ടെങ്കിലു കൂടിയും നടന്ന പോയ ആളാണേെ പെട്ടെന്ന് സീരിയസ് ആയിആ തെ പട്ടെന്ന്
പണുങ്ങളുണ്ടാ
ഓ പെണ്ണ്ങ്ങളുണ്ട് മക്കളും ഒക്കെ ഉണ്ട് ഇപ്പൊ വലിയ മോന്റെ മോളെ കുട്ടിയുടെ കല്യാണ ഏ. ഇപ്പൊ കഴിഞ്ഞ മെയില് കഴിഞ്ഞത് ഉം മെയ് പതിനേഴി നേറ്റായിരുന്നാലാ ഉ അല്ലാണ്ടായിട്ടില്ല ചെറ കല്യാണം ത്തിന് കൂടാൻ കഴിഞ്ഞഞ് അറിയ അന്ന് ആയോണ്ട് ഇങ്ങനെ പെട്ടെന്ന് വരുന്ന ഓർക്കൂലല്ലോ
ഇങ്ങനെ ഉണ്ട്ന്ന് റഞ്ഞിട്ട് കൊറെേ ആയോ
ഇല്ല അല്ലാണ്ടായിട്ടില്ല അധികയിട്ടൊന്നുമില്ല ചെറിയരു മൊഴാ പോലെ എന്തോന്നും ഇണ്ടായിനി വണിങ്ങനെ ഉ അപ്പൊ അത് ഒഴിവാക്കിണ് അപ്പൊ ഇനിവ ലിയ കുഴപ്പൊന്നുമില്ലാന്ന് വിചാരിച്ചന്ന്
കീമൊക്കെ ചെയ്തി നോ
ഇല്ല അങ്ങനൊന്നും ആക്കിട്ടില്ല വറ ഇല്ല അങ്ങോട്ടൊന്നും എത്തിട്ടില്ല ഇതി ഇവിടെ ആ മുഴ അങ്ങനെ വന്നൊണ്ട് അതൊരു ഒഴിവാക്കി ഒരു ഓപ്പറേഷൻ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് അതെടുത്തു ഒഴിവാക്കി ലിവറിനെന്തോ നെട്ട് എന്തോ ഇട്ട് അങ്ങനൊക്കെ ആാക്കിയ തേനി ഓംഅത് കഴിഞ്ഞാരെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല യിനി അങ്ങന അങ്ങട് പോുകയായിരുന്നു വല്ലാണ്ട ട്ടില്ല ഉ അവര് രണ്ട മൂന്ന് മാസം കൊണ്ടപ്പൊ ഇതൊ ഒക്കെ ചെയ്തത് ഇപ്പൊ ഉം
ആ നമ്മളെ അവസ്ഥയിൽ അള്ളഅങ്ങനത്തെ തരാതെ ഇക്കട്ടെ റബ്ബേ തന്ന നമ്മള് വാങ്ങേണ്ടിവരും വാണ്ട എന്ന് പറയാൻ പറ്റൂില്ല ആ ആരക രോഗങ്ങന്നുള്ള കഴിച്ചിലാക്കട്ടെ വേദനയും സയിക്കണം ഒപ്പ നിക്കണോർക്കും ഇടങ്ങാറ് കാണോൾക്ക ഇടങ്ങാറ് വല്ലാത്ത രഅസുഖണത് ഏദാശന്റെ കാണ വയ്യ ഉമ്മ്മന്റെമ്മ സ്രോക്കന്ന് കൊഴിഞ്ഞിട്ട് എന്തേന ഇടങ്ങാറോ ഉമ്മാക്കല്ല നമ്മള് ഉ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു സങ്കടമാണ് എന്നാലും അസുഖ ആ യാലും മരിച്ചപ്പോ വിചാരിച്ച് അസു എന്തായാലും വേണ്ടിലാ മുമ്പിലു ഉണ്ടെങ്കിൽ നമുക്ക് കാണേ യിരുന്നല്ലോ
കാണ തെ ഓല ണങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കണ വേദന സഹിച്ച
ആ ആ കുറച്ച് ആദ്യൊന്നും കുഴപ്പൊന്നില്ല ഇ നീ ഇന്ന് വർത്താനൊക്കെ പറഞ്ഞന് പിന്നെ ലാസ്റ്റ് പച്ച വരയ്ക്കാന്ന ഒരു മാസം മുമ്പ് പറ്റാൻ കിടുപ്പിലായി മുറി ഒ കായി ഇടങ്ങാറായി വർത്താനം ഒന്നുന്നല്ല കണ് പൂട്ടിക്കൊണ്ടേ ഏ വയസ്സ് ന്നുല്ല മാരിക്കുമ്പ അമ്പത് വയസ്സായിട്ടുള്ളൂ
തന്നെ
പത്തഞ്ചാം വയസ്സിൽ കുഴഞ്ഞിരിക്ണ് അപ്പ അനയത്തിൻ്റെ കല്യാണം കഴിഞ്ഞൊരു മാസ എപ്പൊ ആകെ പൊട്ടുന്നത്
തന്നേ അത് ചെറിയ എന്തെങ്കിലും കിട്ടിയ മതി അസുഖങ്ങൾ
ആവാന് ഇന്നെത്ത് ലീവ് ഒരു പണിപ്പൊ ഇന്ന് കല്യാണത്തിനൊക്കാ സ്ട്രോക്ക് വന്ന് വീണന്ന് കല്യാണത്തിനൊക്കെ പോയി വന്നതാന്ന് ഒരു ജലദോശോ പനിയൊക്കെണ്ടെങ്കില് അങ്ങനൊന്നും പൊർത്തെറങ്ങാത്താളാണ് ഒറ്റ അസുഖൂല്ലായിനിഅതാണ് നമ്മള് ഉള്ളില ഉുള്ള പറ നമ്മള ഉള്ളിൽ ഇനി എന്തൊക്കെയ ഉള്ളത് നമുക്ക് അറി പെട്ടണ്ട നന്നായി
അറിലല്ലോ അതെ നമ്മള് പുറത്ത് കാണുമ്പോൾ ഒരു കുഴപ്പില്ലാതെ നല്ല ആൾക്കാരായിരിക്കും ആഹ്
വൺ ഇരുപതിനാല് മണിക്കൂറും ഓടുണ്ട് അള്ളകാര കത്തോണേ ആഹ് ആയുസ് തരണ്ട് ആരോഗ്യം തരട്ടെ അല്ലാതെ തന്നിട്ട് ആരെക്കൊണ്ട് നോക്കാനും കഴിയു ല്ല ഈ കിടക്കുന്നവർക്കും നോക്കുന്നോർക്കും ഇടങ്ങാറ തന്നെ പറയ
എടങ്ങേറാണ അതേ നമ്മളാരോട് പരാതി പറഞ്ഞിട്ടും കാര്യല്ല കയ്യാത്തൊരുത് ഉം അതെ
അത് മക്കളെ ആരെയും എടങ്ങാറാക്കാതക്കട്ടെ നമ്മളെക്കോണ്ടേ
ആഹ് അതന്നെ അഹ് മ ക്ക്ണ വരല്ലെ ആഫിയത്ത്ള്ള ദീർഘായുസ്ണ്ടാവണം ഇന്നാ പിന്നെ ഉം പിന്നെ പിന്നെന്തൊക്കെ അങ്ങനെ പോണ്
പിന്നെ നീയെത്രെവ്‌ടെ പഠ്ച്ച്
ഞാന് ലെടവണ്ണപ്പാറ അറിയുവോ പ്ലസ് വണ്ണും, പ്ലസ്റ്റും പിന്നെ ഏ എസ് എസ് എൽ സി ആഹ് ഇല്ല അയിന്റെ മേലക്ക് പഠ്ച്ച്ട്ടില്ല
ഇല്ല ഏഹ് ശരി അപ്പൊ പിന്നെ പ്ലസ്ടു ന്നാ പ്ലസ്ടു ഫുള്ളായിൻ്റെഷാണോ കല്യാണം കഴിഞ്ഞെ?
ആഹ് പ്ലസ്ടൂ ലാസ്റ്റ്ക്ക് ഡിസംബർലൊക്കായിട്ട് നിക്കാഹെയ്ഞ്ഞു
ആഹ് ആഹ്
ഏപ്രി മാർച്ചിലെക്സാം കയ്ഞ്ഞു ഏപ്രിൽ പതിനേയാന്തി കല്യാണം ഉം അന്നാ വയസ്സ്ൻ്റാത്ള്ളതേയ്ന് അപ്പൊയ്ന് പതിനെട്ട് ഏപ്രില് നാലിലേക്ക് പതിനെട്ട് വയസ്സായി ആഹ് അതെ വയസ്സായി പതിനേയ്ന് കല്യാണം കയ്ഞ്ഞു പിന്നൊന്നും നോക്കീട്ടില്ല പിന്നയ്ൻ്റെടേല്ങ്ങനെ വ്ടെത്ത്യാരെ ഒരു കമ്പ്യൂട്ടർ കോയ് സു ഇങ്ങനെ പോയിന് രണ്ട് മാസ്ത്തെ അങ്ങനെ പോയിതാക്കീന് ന്നെന്താ പിന്നെ
മക്കളൊക്കായി
ആഹ് പിന്നോരോ ളാപ്പൊ പിന്നെ നിർത്തി വെച്ച് പിന്നൊന്നും നോക്കീട്ടില്ല ഇങ്ങളെന്താ ചെയ്യണേ
ഞാനുതേപോൽതന്നെ പ്ലസ് ടുന്ന് അന്നെ പോൽതന്നെ പ്ലസ് ടു കയ്ഞ്ഞ് ഏഹ് ഡിസ് ഡിസംബർല് കല്യാണം കയ്ഞ്ഞ് പ്ലസ്ടു ജൂണില് കഴിഞ്ഞ് ഡിസംബർല് കല്യാണും കയ്ഞ്ഞ് അങ്ങനെ പിന്നെ ഞാന്പ്പൊ പഠ്പ്പിക്കാന്നൊക്കെ പറഞ്ഞീന്ന് അന്ന് പിന്നെ ഡിഗ്രി പ്ലസ് ടു സയൻസേനിട്ത്ത്ന്ന് അപ്പൊ ങ്ങനെ പഠിക്കാൻ നല്ല താൽപര്യണ്ടേയ്ന് നേഴ്സിങ്ങൊക്കായിട്ട് അത്പ്പാക്ക് കാലം പഠിക്കാണ്ടെല്ലെ കെട്ടി ക്ക്ണതല്ലെ തായത്ത് രണ്ടന്യേത്തോളൂടിണ്ടാവുമ്പോ പിന്നെ അത് കാത്ത്ക്കൂലല്ലോ അങ്ങനെ പിന്നെ ആഹ് അങ്ങനാണ്ട് കെട്ടിച്ച് കെട്ടിച്ച് വിട്ട്വ്ടെ വന്നീനേഷം പിന്നെ പഠിക്കാനൊന്നും പോയി ഇല്ല്യ ഉം പിന്നെ ഞാന് ഓൺലൈനായ്ട്ട്ങ്ങനൊരു കോഴ്സ് പഠ്ച്ച്ട്ട്പ്പോ ഓൺലൈനായിട്ട് കുട്ട്യാക്ക് ട്യൂഷട്ക്കാറ്ണ്ട്
ആഹ്
ഉം എപ്പളേങ്കിലൊക്കെ ഭയങ്കര വല്ലാതെ പെയ്നൊന്നൂല്ല എന്നാലും നമ്മള് പഠ്ച്ചത് നമുക്കൊന്നോർക്കാൻ വേണ്ടീട്ട് നല്ലതല്ലേ നമ്മളെ മക്കളേം പഠിപ്പിച്ചൊട്ക്ക്മ്പൊ കൊറച്ച്കൂടി വിവരെണ്ടായാല് ഹാ അങ്ങനെ അങ്ങനെ ആരുട്ത് നോക്കു ണ്ടല്ലാതെ പൊർത്തോയിട്ട്പ്പം സമ്മയ്ക്കൂല കുറേ ഞാൻ ചോയിക്കാറ്ണ്ട് ഇങ്ങനിപ്പൊ മക്കളൊക്കെ വൽതായല്ലോ
ആഹ അതെ
ഇഷ്ടല്ല.
ഇല്ലലേ
ഓൺലൈനായിട്ട് ചെയ്തോ പൊർത്തോയി ചെയ്യണ്ടാന്നറിം പിന്നെ പിന്നെ അത് പിന്നെ വിചാര്ച്ച് പോയിട്ട് ഇപ്പെന്തായി പെരീത്തെ പണി അതു ട്ക്കണം പൊറത്ത്ന്ന് അതുംട്ക്കണം ഏഹ് എടങ്ങേറന്നാവും നമ്മള് ചോയ്ക്ക്ണുഷാർണ്ടാവൂല മ്മക്ക്
ഇല്ല്യ പോയി വരാന് ബുദ്ധിമുട്ടെന്നേണ് അമ്മളാ പണ്ട് പഠ്ച്ച പോലെ അല്ലെല്ലൊ അതെ അന്ന് നമ്ക്ക് നമ്മളെ കാര്യം പഠി പോണ വരണ്ട
ആഹ് ജോലിക്ക് പോകുമ്പൊളും അയിന്റേതായ റിസ്ക്ണ്ടാവും അപ്പ പ്പംമ്മള് കാണുമ്പ ഇപ്പോ എല്ലാവുംക്കില്ല സ്കൂിൽ പണിക്കൊക്ക പോണം അങ്ങനെ വിച- ജ് എങ്ങനെ ഉള്ളില് പോലക്കല്ലേ അറിയള്ളൂ ഉ
ഒ കഴിച്ചിട്ട് പോയി വന്നിട്ട് ണ പിന്നെ എന്റെ ഇടൽ ഒഓക്ക് പോ അവിടുത്തത്.
വീട് ടീച്ചർമാരെ വീടൊക്കെ ഒരു കഥ അവോണ്ട് പറഞ്ഞ ഓല്ക് ഞാറയ്ച ശനിയാച്ച മാത്രമല്ലോയിവള്ളൂ. ഇ്പ വണ്ടി എന്താ ചെയ്യേണ്ടണ്ട്. ഉം എന്തിലും അതും പോയില്ല ആ. ഓൽകും ഇല്ല വീടും മക്കളും കുട്ടികളും ഈ ബാക്കിയുള്ള പണിയ കാര്യങ്ങളൊക്കെ ഇല്ലേ.
ഏ അതെ അണൂറ് ദിവസം ട്ടന്നെ വീട്ടത്തെ പണി തീരുന്നില്ല ഉ
ഒരു ദിവസം നേർക്ക് നോക്കാഞ്ഞാ പിറ്റത്തെ ദിവസം മാറാലോട്ട് മാറാലിം ആഹ് രണ്ടിസം മ്മളോടെ പോയി യന്നാ മതി അപ്പൊത്തിന് കഥായി
അന്നാലുമതി ഉം എന്ന പിന്നെ മറ്റേല് ജോലികോ ണോൽത് പറഞ്ഞ- ട്ട് കാര്യല്യലോ ഇങ്ങനെ കൊണ്ടോട്ന്ന് കിട്ട അതെ
വീട്ടില് പോയി നിക്കേലിണ്ട്ജ.
ഞാനിപ്പോ ഇങ്ങനെ നെയ്സറി മോളെ ചേർത്ത് ല്ലാണ്ട് പോയി നിൽക്കാൻവയ്യ പ്പ മോനനെ ഒറ്റക്കയാൽ എന്തോകെ അഡ്ജസ്റ്റ് ചെയ്ല്ല ഇപ്പ രണ്ടാളും കൂടി ആവുമ്പോ തിരെ പോവനും വയ്യ.
അര്യാ
ഉം ശനി ഞായർ ക് ട്ട്മ്പോ അപോയല് പിരീഡാണ് ശനിം ഞായറും മെലെ- മദ്രാസ്ക്ക അവിടുന്ന് ഇവിടുന്ന് ആക്കി കൊടുക്കും അവിടന്ന് ഇങ്ങട്ട് ആക്കി കൊടുക്കും അങ്ങന്നെ രണ്ടിസക്കങ്ങനെ അഡ്ജസ്
അങ്ങനെ ആക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ദൂരം ഉള്ളേക്കല കൊറേയൊന്നുംല്ലേക്കല ആഹ.
ന്നെ താത്രി പോവാറൊള്ളൂ അപ്പൊ പിന്നെ അങ്ങനെ ആക്കി കൊടുക്കാൻ റ്റും ഞ്സ്കൂളും മദ്രസും കൂടി വരുമ്പോ കയ്യൂല രണ്ടാക്കൂട്യാവുമ്പളേ ഒരാളൊക്കെയാണ് വല്ല കട്ടിക്ക കൊണ്ടര ഇത് രണ്ടാളത്തൂടെ അവന കയില്ല ഒരു സ്ഥലല്ല രണ്ട് രണ്ട് സ്ഥലത്താണ് പഠിക്കണ ആ അപ്പൊ പിന്നെ പോവാ- കയൂല്ല മദ്രസറ്റക്കൊക്കെയാണ് മെലെ പോവല എന്തേ സ്കൂളിൽ എന്ത ഒഴിവ കണ്ടാ. അപ്പോ അങ്ങനെ ചെയ്യല. നിങ്ങൾ പോവല്ലേ.
ഞാന ഇതേപോലെ തന്നെ മാപ്പിളവിടെ നാട്ടിലുള്ളാണ് പിനെ കുട്യാളെ സ്കൂല് മദ്രസ്സ് അ ആ കുറച്ചൊക്കെ പോയിമ്മ വയ്യാതായ അന്നൊക്കെന്നല്ലക പോ അവിടെത്തന്നെ നമ്മള് ഒരു- ത്തിൽ മാറി മാറി നോക്കി പിന്നെ അങ്ങന ഒഴിവുണ്ടാകുമ്പൊക്ക പോവും ആരെങ്കിലും അനിയത്തി ഏട്ടത്തി വീട്ടിൽ വരാണെങ്കിൽ അങ്ങനെ സെറ്റാക്കി പോകും ഒറ്റക്ക് പോവാന് ഒരു മടിഇപ്പം അരില്ലാതാ ആര മാ ഇപ്പ ഇണ്ടായ ഇപ്പ ഇമ്മല്ല ഇമ്മ മര്ച്ചീലെ ഇപ്പണ്ട് ഇപ്പ ന മള്അടുത് കൊകെ എപ്പോഴും വരും ഇങ്ങട്ടയാലും ഉമ്മു ഉപ്പാക് ഒരു പൊറുതെട നമ്മൾ വരാതാവുമ്പോ എപ്പഴും വരും.
ഏ ശെരി ഇപ്പൊക്ക കെതിടേക്കാരല്ലേ അവിടെ
നെ സമാധാനല്ല ഉ മാരിലാഞാ കഴിഞ്ഞീല്ല കഥ നമുക്ക് ക്കമ്മൾക്കായാലു ഉപ്പാക്കായലൊക്കെ. ഉമ്മാക്ക്മ്മന്നെ മ് മൂ മൂലക്കലായാലും അത് മത്യേനി.
ആഹ് അതെ.
ഇപ്പൊ നാത്തൂന്ണ്ട് മക്കളൊക്കെണ്ട് പെരീലാൾക്കാരൊക്കെണ്ട്. ആഹ് പോണേപോവാ മ്മാക്കാവൂല. ഉമ്മാക്ക് ഉമ്മന്നെമാണം.
മ്മന്നെ വേണം. ഹ്മ്.
പിന്നെന്തെഹ് രാവിലെ എപ്പളും നേര്ത്തെ നീച്ചൽണ്ടാജ് നീക്കോ.
അഞ്ചര അങ്ങനടൈമ്.
ഉം ഉം ആറണ്ണിക്കന്നെ എർത്തി പോവൊ. ഞാന് ഹ് നീക്കാനൊക്കെ നേര്ത്തെ നീക്കും അടുക്കളേക്ക് നേര്ത്തെ പോവുല.
അഹ് പോവൂലലെ. ഞാന് ആറെക്കാലൊക്കാവുമ്പോക്ക്നു എന്നെ. ഇൻക്ക് ഏയരാവുമ്പോക്ക് മദ്രസ്ക്ക് മോനെത്തണം അപ്പൊ പിന്നെ ഒര് അറേ കാലാവുമ്പോക്കിനൊക്കെ അട്ക്കളേക്കെത്തിയാല്.
അവള് ആറ് എന്റെ മോള് ആറേകാലിന് മദ്രസ്ക്ക് പോണം അപ്പഹ് ചായുടിക്കാതെ പോവൽ ആറേക്കാൽ. വേണ്ട പള്ള വേദന ഇട്ക്കുന്നറിം ഏയെമുക്കാലാവുമ്പോത്തിന് ഇങ്ങട്ടെത്തും. അപ്പൊ ഓൾ വരുമ്പോത്തിനൊക്കെ ആണ്ട് ഒപ്പിച്ചാ മതി. ആഹ് ആറേമുക്കാലാവുമ്പോണ്ടെത്തും.
ഉം ഇത് ഏയര്ക്ക്‌ പോയാ പിന്നെ ഒം ആഹ് ഒമ്പത്. അല്ല ഒമ്പെര്ക്ക് വരുള്ളൂ അപ്പ പിന്നെ ചായൊട്ക്കാതെ പറഞ്ഞേക്കാ വയ്യല്ലോ.
ആഹ്.
അ. അപ്പൊ പിന്നെ ചായ കൊട്ത്ത് പറഞ്ഞേ ആ സ്കൂളുണ്ട പിന്നെ ശ തിന്നാ കൈയൂലെ ഹ്മ്. അങ്ങനൊക്കെയാണ് ഹ്മ് കെട്ന്നോളിന്നാ ഹ് ഹ് ഏഹ് ഓക്കെ. അസ്ലാമൊലൈകും.